ചോറൊക്കെ
ഉം ചോറൊക്കെ തിന്ന് ഇങ്ങളിന്നാ ചോറല്ല ഞാൻ ചോറിന്നലില്ല ഞാൻ ഉച്ചക്ക് മാത്രേ ചോറിന്നലൊ അള്ളാഹുവേ പൂളൊക്കീ നേര്ത് തിന്ന് കെട്ക്ക്വോ
അങ്ങൻത്തൊക്കോരോന്ന് പുളീം ചക്കേം മാങ്ങ്യൊക്കെ
ഇബടെ ചക്കിം മാങ്ങ്യൊക്ക ഓക്കെ പൂളിം ഓക്കേന്ന്യാണ് പഷിൻക്ക് പൂള തിന്ന അപ്പ ഗ്യാസേറും
ഗ്യാസേറൂലേ ഞാൻ തിന്നിണ് കൊർച്ച് എന്താ പടച്ചോനറിയാ എന്താവാന്ന്. ഞാൻ പൂള തിന്ന് അല്ലല്ല ഞങ്ങളിവിടെ തിന്നിൽണ്ട് സ്ഥിരായിട്ടങ്ങന എപ്പൊളല്ല ഇന്നാലും എടക്ക അങ്ങന വെച്ച് തിന്നു ഉം.
ഉം.
എല്ലാ രാ രാത്രി ഇന്നിട്ടെന്താ ഫുഡ്ഡയ്ക്ക്യാ
ഞാൻ രാത്രി എന്തെങ്കിലും ഓംലറ്റിന് മുട്ടൊരിക്കേ എന്തെങ്കിലും ഉംഹ് അങ്ങനെന്തെങ്കിലും ഇ പ്പം പ്രസവം കഴിഞ്ഞപ്പളേ
ആഹ് അപ്പകുട്ടി കുട്ടിക്ക് പാലിണ്ടാവ്ലാന്നൊക്ക പറിം അതിപ്പെത്രേയ് കുട്ടിക്കെത്രേയി. രണ്ടൂന്ന് മാസായൊ അപ്പൊ കൊയ്പ്പല്ല ആഹ് അപ്പൊ വല്ല്യ പ്രശ്നൊന്നുല്ല.
നമ്മള് തടി വെച്ചീലെങ്കിലേ കൊയ്പ്പൺ
ആഹ് അതാണ് ഇപ്പം തടി കൂടീട്ട് തടി കൊറീണില്ലല്ലോ.
ഊം ഇപ്പ ഞങ്ങള് നമ്മളിപ്പം പോരോരോ സംഭവങ്ങളൊക്കെ കേക്കിണ് യാ ഇങ്ങ ഇങ്ങളർ ഈലേ
ആഹ് അതന്നെ മ്മാ സമാധാനണ്ടപ്പൊ എന്തേലും ആഹ് പിന്നെന്താ ചെറ്യേ കുട്ട്യാളട് ഓ അതല്ല ഈ ചെറ്യേ കുട്ട്യാളിണ്ടല്ലോ ഏയാം ക്ലാസ്സിലൊ ക്കെത്ത്യേ മക്കള് ഓലൊക്കെങ്ങനെ ഇതില് കുട്ങ്ങിണേന്ന് ആർക്കറിയാ
ആർക്കറിയാ കേക്കിന്നത് മുയ്വങ്ങൻത്ത പ്രശ്നങ്ങളാടോ. ഉം എന്ത് ബോധവൽക്കരണം ഇബര്ക്കാണ്ടേ ബോധം. ഏഹ് വ വൽക്കരിച്ചിട്ടില്ല്യാ കുട്ട്യാൾക്കാരി
ഇൽ ഇല്ല്യ ക്ലാ അതൊക്കെ നട് ക്ക്ന്നിണ്ട് പഷെ എന്ത് ചെയ്യാനാ ആരെ കുറ്റം പർഞ്ഞിട്ടു കാരില്ല്യാ അതങ ട്ട് മാ സമൂഹത്തിലാണ്ട് അയ്ന്റെ ഭാഗായി മാറി.
ആദ്യം തന്നൊക്കെ തിര്ച്ചർഞ്ഞാല് വല്ല്യ കൊയ്പ്പണ്ടാവ്ല ഇത് ഈ കുട്ട്യാള് വെല്ല ഈ ഓരോരൊ സ്വഭാവത് പിന്നെ ഓരെ പെരുമാറ്റത്തിലൊക്ക ചെയ്ഞ്ജുവരുമ്പോ നമ്മള് വിചാര്ച്ചു കുട് ട്യാള് വെൽതാവല്ലേ ഏഹ് ആഹ് ഓരെ പ്രശ് നെല്ലെ അങ്ങനെ കൊർച്ച് മാറ്റങ്ങള് ഇണ്ടാവണ്ടേ. പിന്നെ ഓരെന്നും പൊട്ടമ്മാരായി നിക്കണ അങ്ങനൊക്കെ നമ്മള് തോന്നൽണ്ട്. ഇത് ഈ മുട്ട ഇപ്പന്ന ഇപ്പൊ ഈ ഓപ്പറേഷൻ കണ്ടിലെ മിഠായി കാസർഗോഡ് ഒരു ഭാഗത്ത് മിഠായി മി ഉം ഉം കാസർഗോഡ് ഒരു ഏരിയെന്നെ പുടിച്ചല്ലോ, അതായത് അവിടെ കമ്പനി മയക്ക് മരുന്നുണ്ടാക്കുന്ന കമ്പനി ഫുള്ള് മിഠായി ഏൾ, മറ്റേ എല്ലടാ, ഒരു ഉള്ള ഉള്ളില് ചൂയിങ്ങ പോലത്തൊക്കെ ഒരു മിഠായി അതിലൊക്കെ അവിടുന്ന്ങ്ങട്ട് കേറ്റി അയക്കാണോലാ
അമ്മോ, അമ്മോ
അവിടുത്തെ കമ്പനി മൊത്തത്തില് പൂട്ടിച്ച്, ഉം നമ്മള് കുട്ടികള് വരെ വേ ടിച്ചു കൊടുക്കൂലേ.
ആഹ് നമ്മളിപ്പോ അറയൂല്ലല്ലോ നമ്മ മുട്ടായി വല്യോരു കുടുങ്ങും കുട്ടികളെ വേഗ ആകർഷിക്കുക ഈ മുട്ടായിലാണ് ആ മു
മുട്ടായി ആണ്, അതിന് മുഠായി ഐസ്ക്രീം അങ്ങനെതിലാണ് ഓൽ വിക അപ്പൊ അതൊക്കെ കൊടുത്തിട്ട്
പിന്നിം പിന്നീം ആ മിഠായി മാങ്ങി തിന്നും പിന്നെ അതിന് കുറച്ചുകൂടി ലഹരി കുറച്ചുകൂടി കൂടിയതാവും അങ്ങനെ അങ്ങനെയാണ് ഈ മക്കള ഇതില് വീഴ്ത്തുക
ഇപ്പൊ ഞാന് പത്താം ക്ലാസ് വരേ പഠിച്ച സ്കൂളാണ് ഞങ്ങള ഇവിടെ അടുത്ത് ഞങ്ങള ഇവിടെള്ള സ്കൂള് ഇപ്പൊ ഇന്റെ മോന ഇപ്പോ അവിടെ ചേർത്തത് പക്ഷെ ഇപ്പൊ അവിടെ ചേർക്കാൻ വയ്യാത്ത അവസ്ഥായി, ഇപ്പൊ പെൺകുട്ടിയള് അതായത് പെൺകു കുട്ടികള് ഏഴ് പെൺകട്ടികളറ്റെ അവിടെ മയക്കുമര്ന്നെയിട്ട് പിടിച്ചിക്കണ്, ഗവൺമെന്റ് സ്കൂളില്
എത്രാം ക്ലാസ്സിലെ കുട്ടിയേള
ഏഴാം ക്ലാസ്സ് എട്ടാം ക്ലാസ്സ് ഒക്കെ ഉള്ള
മ്മോ അതൊക്കെ പറഞ്ഞാ ഞമ്മക്കൊക്കെ ഞാനൊക്കെ എട്ടിലൊക്കെ ആയ സമയത്ത് മുള്ളിന്റെ കായി ഇല്ലേ മുള്ളൻകായ് പിന്നെ കഥാപുസ്തകം, അതൊക്കെയന് ആഹ് ലഹരി ഏത് ചക്ക, എല്ലാ ചക്കന്റെയും മാ ങ്ങന്റെയും ചോട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു കാലം നമ്മക്കു ക്കെ കയിഞ്ഞോയി
പിന്നെ ഐനിച്ചക്കന്റെ ങ്ങക്ക് ണ്ടായിരിന്നോ ഒരയിനിച്ചക്കന്റെ കുരു പൊറുക്കല്?
ആഹ്, അത് എരിഞ്ഞിക്കുരു
ക്കി, കൊണ്ടര മഞ്ചാടി കുരു പൊർക്കിക്കിക്കൊണ്ട്, എരഞ്ഞിപ്പൂ പെറുക്കിട്ട് കോർത്തിട്ട് ആഹ് എന്നിട്ട് അയിന്റെ ഒരു വാ ആ നിസ്കാരപ്പായിലൊക്കെ ഇടല്ലോ
വെക്കും അത് മസ്കരപ്പായി കൊണ്ടേക്കും. മയിൽ‌പീലി അതൊന്നും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറക് ഇല്ല
ഇല്യന്നെ, പിന്നെ മയൽപ്പീലി നമ്മള് പറയലെന്താണ് മയിൽപ്പീലി വിരിയും ഏഹ് എന്നിട്ട് പുസ്തകത്തിനുള്ളിൽ പൗഡറിൽ ഒളിപ്പിച്ച് വെക്കുയ്നി
പക്ഷെ അന്നൊക്കെ നമ്മളെ മനസ്സ് നറഞ്ഞ ഒരു ഫ്രീ നമുക്ക് വേറെ വിഷമങ്ങളും കാ
റിലാക്സ് ഉം അതൊരു പക്ഷെ ഇപ്പ പ്രയാസങ്ങളൊന്നുല്ല്യ ഇപ്പൊ കുട്ടിയെൾക്കൊക്കി ഇപ്പൊ കുട്ടികൾക്കും തന്നെ സത്യം പറഞ്ഞ ഏറെ പ്രശ്ന എന്താ വെച്ചയ്ഞ്ഞ മാപ്പിളീം പേരെലുള്ള തെരക്കെളും ഏഹ് അല്ലെങ്കി അമ്മായിമ്മീം അമ്മോശനും കൂടെ പേരെലുള്ള കുടുംബ പ്രശ്ങ്ങളൊക്കെ ഈ കുട്ടികൾ കാണണ് ഇപ്പോ പണ്ട്ന്നറഞ്ഞാല് തിന്നാനും കുടിക്കാനൊക്കെ ഇല്ലാത്തരു ടൈമിൽ തന്നെ പൈസ കൊക്കെ ബുദ്ധിമുട്ടുള്ള ടൈമിൽ ആണ് നമ്മളൊക്കെ ജീവിച്ചീന് ഇപ്പ പൈസ ആവശ്യത്തിന്
ഇന്ന് കുട്ടികൾക്ക് പൈസുണ്ട്, അവർക്ക് ആ ബുദ്ധിമുട്ടൊന്നും അറിയണില്ല ആഹ് അന്ന്‌ നമ്മക്കൊക്കെരുതാണ് വാപ്പ എത്രയാലും ബാപാനിം മ്മാനിം ഭയങ്കര സ്നേഹവും ഒക്കല്ലേ
ആഹ് ബഹുമാനം ഉണ്ടായിനിലെ നമ്മുക്ക്, ഓരോ കാണുമ്പോത്തിന് നമ്മൾ നീചിക്ക ആഹ്, അത്, ഏത് ആൾക്കാരായാലും അങ്ങനത്തന്നെയ്ന്നല്ലോ ആഹ് ഇപ്പൊ എന്ത് അധ്യാപകനെ ആണ്ടടിച്ചാണ് കുട്ടികള്
അങ്ങോട്ടടിക്ക, നമ്മുക്ക് പേടിയല്ലേ ഒരു അധ്യാപകര് നമ്മള് എവിടെന്ന് കണ്ടാലും നമ്മളുണ്ടാവും ഓലെ ബഹുമാനി
ആഹ്, ഇപ്പന്റെ മോന്റെ, ഇപ്പന്റെ മോന്റെ സ്കൂളിലൊക്കെ ഒമ്പതാം ക്ലാസ്സത്തെ കുട്ടികള് പത്തു പത്താം ക്ലാസിലകുട്ടികളൊന്ന് ചിലപ്പോ അവിടെ പോയി തോണ്ടിട്ടുണ്ടാവും അപ്പ പത്താം ക്ലാസ്ത്ത കുട്ടിയെ തോണ്ടീന് പത്താം ക്ലാസ്ത്ത കുട്ടി ഇങ്ങട്ട് വന്നിട്ട് അടിച്ചിട്ട് പോത്തിവിടേല്ലെ
അപ്പതിനെ ഒരു ഷബാസ് ഒരു കുട്ടിനെ കൊന്നത് ഒരു മോനെ കൊന്നത് അതൊക്ക നമ്മക്ക്
എത്ര ഞമ്മളൊക്കെ ഞാനൊക്കെ എത്ര കരഞ്ഞറിയോ വീഡിയോ ഇടാൻ പറയാ ആ കുട്ടീന്റെ ഉമ്മാന്റെ ഒരു അവസ്തയേ പത്താം ക്ലാസ് പഠിക്കണേ ഏഹ് എത്ര മക്കള് ഇപ്പ ഇവര് സ്കൂളിന്റെ മോൻ പഠിക്കുന്ന സ്കൂളില് തന്നെ ഇഷ് ഇഷ്ടം പോലെ അങ്ങനെ ആണ്ടും കൊണ്ടും കുത്തലും അടിക്കലും ഇതും കണ്ടിട്ട് പിന്റെ എളാപ്പാന്റെ മോനെ ഇതിലൊരു സംഭവം ഉണ്ടായി ഇന്റെ എളാപ്പാന്റെ മോനേ പ്ലസ് വണീന് വേറെ കോളേജില് ചേർന്നേ പത്താം ക്ലാസ് പത്താം ക്ലാസ്പ്പ ഞാനീ പഠിച്ച സ്കൂ സ്കൂളെന്ന പഠിച്ചീന്ന അങ്ങനെ പയിക്കെ ടി സി വാങ്ങാൻ വേണ്ടിറ്റ് ഇവൻ വന്നതാണ് ടി സി വാങ്ങാൻ വന്നപ്പോ ഇവന്റെ സ്നേഹതന്മാരെ വേറെ ചെക്കന്മാര് അടിക്കണ കണ്ടിട്ട് ഇവനെ പിടിക്കാൻ ചെന്നതാണ് തായ്ക്കാനും പിടിക്കാൻ എന്താണ് പനി ആ അടി നേരെ പട്ടികൊണ്ട് ഇവന്റെ തലക്ക് ക്കാനടി കൊണ്ടത് എളാപ്പാന്റ മോനിക്ക് പിന്നെ അപ്പ തന്നെ വീണീല്ലേ ഐസിയൂല് എത്ര കിട്ന്നാ അവന് തലയോട്ടിക്ക് പൊട്ടുണ്ടായിറ്റേ
ആമ് അപ്പോ ആ പിന്നെ ആ കുട്ടികൾക്ക് എന്തേലു ഒക്കെ വൈകല്യങ്ങളായിറ്റ് വരൂലേ
ആഹ് അന്ത മൂന്ന് മാസാണ് അവനെ ഇരുട്ടിനെ പേടി
ഇവനിക്ക് എല്ലാതി
ഏഹ്
പിനീം പേടിയായിട്ട് മൂന്നു മാസംന്റെ തല അനക്കാതെ ഇപ്പം കൊണ്ട് നടന്നേക്കണ് ഉം എനിക്ക് ആക പിന്നെ കെയിച്ചിലായിട്ടെന്താന്തോ ട്രന്ന്പറഞ്ഞതെ ബ്രെഡ് മൂന്ന് ബ്രെഡ് അതുകൊണ്ടുള്ള കുട്ടികേച്ചിലൽ ഉം തലയോട്ടി പൊട്ടിട്ട് തലൊണ്ട് വിണ്ടിട്ടുള്ള ഇന്നലാ പൊട്ടി ചോര വെരാത്തോകൊണ്ട് കേച്ചിലായിന്ന്
മോ ചോരൊക്കെ വന്നിന് പിന്നെ ബുദ്ധി ഞമ്മക്കാ പഴ ബുദ്ധീം കാര്യങ്ങളൊന്നും കിട്ടൂല്ല അങ്ങനെക്കെയിണ്ട് തലയോട്ടിക്ക് എന്തെങ്കിലും പറ്റി പോയാല് അല്ല എങ്ങനെക്കെയാ മക്കൾക്ക് ഇങ്ങനെ ഒരാ ക്രോണസ്വഭാവം വരുന്നെന്നാ അതന്ന് ചിന്തിച്ചു അപ്പത്തെ കുട്ടികളൊക്കെ
ആഹ് ഇത് ന്ത്ട്ടായികള് ഇതൊക്കെ കഴിക്കുമ്പോ ചെറുതായിട്ട് എന്തെങ്കിലും വുഡൊക്കെ ചെല്ല്ണ്ടാവും ഓല് അറിയുന്നിണ്ടാവൂല്ല ഏഹ് അങ്ങനെ വരോ പിന്നെ ഈ വീട്ടിന്നിള്ള കണ്ടമാനം ഫുഡ് ഭക്ഷണത്തിനും ഇതിനൊക്കെ പൈസ കൊടുത്തയച്ചിട്ടൊക്കെ കുട്ടികളെ കേടുവരുത്തണ രക്ഷിതാക്കളുണ്ട് താ അങ്ങനെ ഓരോന്നിലും പോയിട്ട് പെടുന്നൂരുണ്ട്
ഓരോ സിനിമകളിലൂടെ മക്കക്ക് എന്താണ് ഈ അടി കുത്തൊക്കെ അങ്ങനെ എന്തേ അങ്ങനെ ശ്രദ്ധിച്ചിണാ അപ്പൊ ഇവര് എന്തോരം വലിയ സംഭവാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാര്
ആഹ് എനിക്കും ഇങ്ങനെക്കെ ആക്കിയാലെ ആണ് ഞാനൊന്ന് അറിയപ്പെടുണ്ടു ഫേമസാവുണ്ടു അങ്ങനെ ആഹ് അതന്നെ അതന്നെ എന്താണ്ട് പറഞ്ഞാലും ഉടുക്കൂലല്ലാ ഓലിക്ക് ഓലൊരു തീയതിണ്ടേ ഞമ്മള് എന്തെങ്ങനെ പറഞ്ഞാല് ഏ അങ്ങനൊന്നും ഇങ്ങനെയാണ് ഇപ്പത്തെ കാലംങ്ങക്ക് അറിയില്ല ഞമ്മള് പയഞ്ചനാണ് ക്കരാം ഒയ്യോ അവരടീല് പറയുമ്പോ
എങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയും ഞാൻ പറഞ്ഞ് എന്റെ കുറിച്ച് ജീവിച്ച ആ ഒരു ജീവിതോന്നും ഇവര്ക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മളങ്ങന ആസ്വദിച്ച് ജീവിച്ചു
ത്തിനില്ല്യാ ഇങ്ങോട്ട് കിട്ടൂല്ല്യാ നിങ്ങൾക്ക് ഇങ്ങൾക്ക് ഓർമ്മയിണ്ടാ ഒരു പാളേല് വലിച്ചിട്ടൊരു പാളേല്ല് വെല്ച്ചെടുക്കണാ അങ്ങക്ക് ഉണ്ടേയ്ക്കണാ ഇതൊരു രസേന്ന് പാളേല് ഞമ്മള് ഇങ്ങനെ ഇരിക്കും
ങ്ങനെ നമുക്ക് അന്ന് ഫോണില്ല വേണ്ടാത്തൊരു ചിന്തകളില്ല കളി ക്കണം കളിക്കണം എന്നുള്ള ചിന്തകള് മാ
അന്ന് അന്ന്ർഞ്ഞാലേ എ മ്മളേ ഞമ്മെളേ വീട്ട്ലേ ആകുട്ടിയേളും കുട്യേളും ക്കൊ ഒരുമിച്ച് കളിക്കുംഅയ്ന് ഇപ്പോ ഇന്നത്തെ കാലത്ത് അയ്ന് റ്റോ അയ്നും വെയ്
പറ്റൂല പറ്റൂല ഞമ്മള അയ്നെ വ് വ്വ ഇത്രയും കളിച്ചിട്ട് ക്ഷീണിച്ച് വരും ഇന്ന് ഇപ്പോ മക്കളെ പോ ഞാനൊക്കെ പൊർത്ക്ക് വിടും. ഒന്ന് പോയി കളി ച്ചോ ഈ ഫോണിൽ തലേയും തത്തിങ്ങനെ ഇരിക്കും ആഹ് അതാണ് എനിക്ക്തീ മക്കക്
ല്യാ കുടുംബ ബന്ധങ്ങളില്യാ ഒന്നുംല്യാ ഞമ്മളൊക്കെ ഒരു പത്ത് വാ കുട്ടിക്ക് ങ്ങക് ഓർമ്മണ്ട പത് ത്വാ കൂട്ടി ഞാനൊക്കെ ബാഗിൽ ബുസ്തകത്തിന്റെ ലഗേജ് ഒരു ഒരു കണക്ക് കണ്ടാവും ഒരു ലോഡ് അയിന്റെ പൊറമെ പത്തുവാ കുട്ടിയാർഞ്ഞിട്ടോരു കളിണ്ടല്ലാ? ഇത് ന്താ പറയാ കല്ലറ്റി ഞട്ടി പത്ത്വാ ആഹ് ഒരു പത്ത്വാ കുട്ടിയാർഞാ രണ്ട് ചെല്ലാടു ഒരു ഒരു വ രണ്ടു വ മൂന്നു വ നട്ട്ങ്ങനെ സ്റ്റി ഇരുവത് കല്ല് ആഹ് കൊത്തൻ കൊത്തൻകല്ലുണ്ട്. കൊത്തങ്കല്ല് അഞ്ച് കല്ലിട്ടി കളിച്ചിണത്.
ആഹ് ആഹ്
ഇത് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് കല്ല് റ്റി ഇന്നട്ട് സ്കൂൾകോവും ന്നിട്ട് ടീച്ചർമാരൊരീസം പിരീഡൊക്കെ ലീവ്ണ്ടന്ന് അവ്ടെ കളിക് അല്ലെങ്കിൽ ഇണ്ട്രാവെല്ലിന്ഇര്ന്ന് കളിക്കാ ഇതൊക്കെയ നമ്മളേ കളി പിന്നെ ചെർട്ടേല് പുട്ടുണ്ടാക്കി കളിച്ചിര്ന്ന് ചെറുപ്പത്തില്
ഇപ്പം ഞമക്കതന്നും മനസ്സിൽ ഓർമ്മ ശക്തി ഉണ്ട്ന്നല്ലോണം ഇപ്പത്തെ കുട്ടിയെൾക്കണ്ടല്ലോ ഒരു വർഷം പഠിപ്പിച്ച കാര്യം ആഹ് ഒരു വർഷം കഴിഞ്ഞ അത് മറന്ന് ഞമ്മക്കതല്ല അമ്മക്ക് ആ എക്സാമോട് കൂടി ഓലും മറന്ന് ഞമ്മളെന്തായിന്ന്റിയോ ഞമ്മക്കഅ ഒന്നിലാണെങ്കിൽ നാലാണെങ്കിൽ ആഹ് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഇപ്പോളും മനസ്സിലിങ്ങനെ വരും അങ്ങ് വന്ന് കളിക്കുമ്പോ ഇവൽക്ക് ഓർല്യാ പൊ ഓർമ്മ ശക്തി ഇല്ല ഒന്ത ഒരു ഇതുല്ല ഇപ്പത്തെ കുട്ടികൾക്ക് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഉം
മൊബൈലോണ്ടൊക്കെള്ളടെങ്ങറ് പിന്നെ ഈ പറഞ്ഞില്ലേപ്പം മിട്ടായിന്റോക്കെ ചേർ ക് ഞമ്മള് പോലും അറിയാദെ അമ്മ്ളെ നമ്മ നമ്മള മക്കക്ക് വേങ്ങി കൊടുക്കല്ല്ലെ ഇപൊ തന്നെ
വാങ്ങി കൊടുക്കും പിന്നെന്താ ഞമ്മക്കാണെങ്കിലേ ഇപ്പൊ ലൈസൊക്കെ നോക്ക നമുക്ക് പിനീ പിനീങ്ങ് ലൈസ്ട്ത്ത് തിന്നാ തോന്നൂല്ലേ
ആഹ് തിന്ന് ഇപ്പൊ എന്തിനാ പറഞ്ഞ എന്തിനാ ലേസ് പറനെ പ്പൊ ചായതാ ഞാൻ തടികൊർക്കൽ വാങ്ങയ്ട്ട് ചായ എന്നും നിർത്താന്ന് വിചാരിക്കൂട്ടാ അപ്പൊ രൺ ണ്ട് നേരൊ ഞാനെനെള്ളൂ കിച്ചണിൽ ഇപ്പ ഞാൻ തന്നെല്ല കൈകാരിം ചെയ്യപ്പ പക്ഷെ അറിയാതെ പിന്നെണ്ടാക്കി ച്ചേണ്ട് ഇന്ന് ന്ന് നിർത്താം നാളെ നിർത്തച്ചിട്ട് ഇങ്ങനെ കുടിക്യാണ് ആഹ് കുടിച്ചീല്ലങ്ങിയ അപ്പൊ അതൊരു ലഹരിയാണ് എല്ലാത്തിലുംണ്ട് ലഹരി
എല്ലാത്തിലു കുർ കൊറച്ചു കൊർച്ച് ലഹരിണ്ട് ലഹരി ഇല്ലെങ്കി പിന്നെ അത് വാങ്ങൂല ആരും പിന്നെയും പിന്നെ അയിലേക്ക് ആകർഷിക്കപ്പെടാനാണ് അത് കൊട്ക്ക്ണത്
ഇത് കൊടുക്കും അതന്നെയാണ് ഇപ്പ ഇൻ ഇന്റെ അമോഷനക്കെ എപ്പളും പറയും ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ വിളിക്ക